ഹലോ
ആഹ് സൗണ്ട് ക്ലിയർ അല്ലേ
ആഹ് ക്ലിയർ ആണ് കേക്കുന്നില്ലേ
ആഹ് കേൾക്കാം
ആഹ് എന്തൊക്കഉണ്ട്
സുഗമായിട്ടിരിക്കുന്നു എന്താ ജോലിയിലാണോ
ആഹ് ഓരോ കിച്ചണില ഓരോ ജോലി
ആഹ്
എന്ത റേ വോക്കായോ ഫുഡക്കെ ആയോ ആഹ് ഫുഡ് ആയിരിക്കണ്ട് ചോറ് ഊറ്റാണ്
ഉം കാലത്തുള്ളതൊക്കെ കഴിഞ്ഞു ഉച്ച ആവുമ്പഴതെന്ന് ചോറ് മാത്രമേ റെഡി ആയുള്ളൂ ഫിഷിനെ കാത്തിരുന്നകാരണം അങ്ങനെ ഉച്ചക്കോളതൊക്കെ റെഡി ആയി തുടങ്ങുന്നഉള്ളു വണ്ടി വന്നില്ല ഇതുവരെ കടെ പോയിട്ട് വല്ല പച്ചക്കറി വാങ്ങീട്ട് വരേണ്ടി വരും
ഉണ്ടാക്കാൻ ല്ലേ
ആഹ്
ഇന്ന് അതിന് ഇതിലൊന്നും വന്നിട്ടില്ലന്ന്
ആ ചില ദിവസങ്ങളിലൊക്കെ വരാറുണ്ട്ന്ന് ട്രോളിംഗ് ആയകാരണം പൊതുവേ വണ്ടി ക്കാരൊക്കെ കൊറവാണ് എങ്കിലും വരാറുണ്ട്
ആഹ് അപ്പൊ അതന്നെ ഇന്ന് എന്നാ അതോണ്ടന്ന് തോന്നുന്നുണ്ട് രണ്ട് മീൻകാര് ഇതിലെ വരലല്ണ്ട് പക്ഷെ ഇന്ന് ആരും വന്നിട്ടില്ല ബീഫിന്റെ കടക്കെ തുറന്നിട്ടില്ലാന്ന് പറയല് എന്താണാവോ ഇന്ന്
ആഹ് ആഹ് മറ്റേ നേരത്തെ തലേ ദിവസം തന്നെ വെക്കാനൊള്ളത് ഒക്കെ എന്താണ് വീട്ടിലുണ്ട എന്നുണ്ടെങ്കില് സ് സമയയൊക്കെ ആകുമ്പത്തെന് റെഡി ആവാറുണ്ട് ഉം മീൻ കത്തുനിന്നകാ രണമം ഇന്ന് ഇപ്പൊ ലേറ്റ് ആയെ
കൂട്ടാനങ്ങാണം ഉണ്ടാക്കാനുള്ള സാധനം ഉണ്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവ പത്ത് മണിയാമ്പളേക്ക് ഫുള് കഴിയും
ഉം ഉം
ഇത്ണ്ടാക്ക്
പിന്നെ സ്കൂളൊന്നും ഇല്ലെങ്കില് പിന്നെ സ്കൂൾക്കൊക്കെ ഒര് ഫുഡൊക്കെ കൊണ്ട പോവണ്ടാ കാരണം ചോറൊക്കെ പെട്ടെന്ന് ആവലുണ്ട്
ആഹ്
അപ്പ ഇതിങ്ങനെ കിട്ടാത്ത കാരണം ഉച്ചക്കത്തെ ഫുഡ് റെഡിയായി വരുന്നുള്ളൂ കാലത്ത് പിന്നെ ദോശയും ചട് ഇനിയൊക്കെ അങ്ങനെ ഉണ്ടായി‌ക്കി യും
ആഹ് അത് സ്കൂൾക്ക് കൊണ്ടു പോലുണ്ടോ ചോറ്
ആ ചോറ് കൊണ്ടുപോകും പക്ഷേ പച്ചക്കറി ഐറ്റംസ് നമ്മൾ കഴിക്കണത് അവർക്ക് കൊണ്ട് ഇല്ല അവരെക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കണം
ആഹ് ഒന് വല്ല പൊട്ടാറ്റോ സോയാബി
യ്യ് കയ്യനെ ആഹ്
അത്
അവരെ ഫേവറേറ്റ് ഫുഡ്‌ ആണ് അതൊക്കെ പച്ചക്കറി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മള് നിർബന്ധിച്ച് കഴിക്കണം നമ്മള് കൊണ്ടു വിട്ടാലും അവരതെപാടെ ഇങ്ങട് കൊണ്ടു വരും
കൊണ്ടുവരൂല്ലേ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഗതികേടാണ് ഓല് ഉച്ചക്ക് കഴി കഴിച്ചോ കഴച്ചിലെയോ ഒന്നും അറി യൂല്ലല്ലോ
പി നമ്മൾ ഇവിടുന്ന് അത്യാവശ്യം കഴിച്ചിപ്പിച്ചിട്ടാണ് കൊടുത്ത് വിടാറ് കാരണം അവിടുന്ന് കഴിക്കത്തില്ലാതൊരു പേരിന് മാത്രമേ കഴിക്കുകയുള്ളൂ പിന്നെ വന്നാലും നല്ല പോലെ ഫുഡ് കൊടുക്കാറാണ്
ആഹ എപ്പളാ ഓലെ വണ്ടി വെര്ല്
കാലത്ത് ഒമ്പതര ആകുമ്പോൾ വരും വൈകിട്ട് നാലരക്കും വരും
ഏഹ് ആ നല് നാലര ആവുമ്പോക്കെ എത്തൂല്ലേ
ആഹ് സ്കൂളൊക്കെ അടുത്തന്നെണ് പക്ഷെ അവര് ഈ നടന്ന പോണ ബുദ്ധിമുട്ട് ആയിച്ചിട്ട് ബണ്ടിക്കന്നെ കെ റ്റി വിടും വീടിനടുത്തിലൂടെ റോഡിലൂടെ പോകുന്നുണ്ട് അപ്പൊ വണ്ടിയാകുമ്പോ ആ വണ്ടി വരുമ്പോ മള്
ആ നമുക്ക് ആഹ് ആ വണ്ടി വരുമ്പോ പിന്നെ ആ സമയത്തൊക്കെ നോക്കിന്നാ മതി
ഉം ക് നമ്മളത് കൊണ്ടു പോവാനും കൊണ്ടുവരാനും ഒരു പോവുന്ന ബു ട്ട് ചെറിയ ദൂരാണെങ്കിൽ നമ്മളതിന് നിന്ന് മ്പൊ ഒരു ബുദ്ധിമുട്ടായി തോന്നും ഉം ഉം
ഒരു രണ്ടു നേരംങ്ങനെ കൊണ്ടാക്കല കൊണ്ടരല്ലാവകുമ്പോക്ക് പിന്നെ ഓര കൊണ്ടാക്കി കഴിഞ്ഞിട്ട വേണം വീട്ട് തീർക്കേണ്ട വരും പിന്നെ അത് കഴിഞ്ഞ് ഒക്കെ നമ്മള കുളി ഒക്കെ കടന്ന് കഴ കഴിയുമ്പൊക്ക്‌ അതാണ്
ഇന്നും ഇന്നലെയക്കെ ഇവിടെ ഭയങ്കര വെയിലാണ് അപ്പൊ വാഷിങ്ങിന്റെ ഒരു പരിപാടിയിലായിരുന്നു
ആഹ് ഇവിടെതന്നെ ന്നുംനിലക്ക നല്ല വെയില്ണ്ട്
ഉം ഇന്നലെ ഫുൾടൈ കിട്ടി വെയില് ഇന്നും ഇപ്പ അത് കാണ്ട് പെട്ടെന്ന് പോലെയുണ്ട് ഇനി ഉച്ചക്ക് ശേഷം സ്ഥിതി മാറുംന്ന് അറിയത്തില്ല
ആഹ് അത് അത് വെയിലിനനുസരിച്ച് ചൂടുണ്ട് അതാണ് ഭയങ്കര ചൂടുണ്ട്
എനിക്കൊക്കെ ആണെങ്കില് ഡ്രസ്സൊക്കെ എനിക്കൊക്കെ ആണെങ്കിൽ ഡ്രസ്സൊക്ക ആ ഉണങ്ങിയത് ഇങ്ങനെ ആ ചൂടോടു കൂടി മടക്കിക്കണം എനിക്ക് എനിക്കപ്പളേ തൃപ്തി കിട്ടത്തുളളു
അതാണ് മറ്റേത് നമ്മുക്ക് എത്രയയും മടക്കിയക്കാൻ പറ്റൂലല്ലോ ഈ മ രു മഴയത്ത് ഉണങ്ങി കഴിഞ്ഞാല് അത് ത ഒരു തണുപ്പല്ലേകാരം
അണ് അ തണു പ്പുവവും കൂടുതൽ ദിവസം എടുക്കാതിരുന്ന അതിനൊരു
സ്മെല്ലും വരും പിന്നെക്കെ പെട്ടെന്ന് കരിമ്പനൊക്കെ വരും
ആഹ് ആഹ്
അങ്ങനെ ആകുമ്പളൊരു ഗതിയേടാണ് ആ ചൂടോടെ മടക്കിച്ച് കഴിഞ്ഞാല് നമുക്ക് നനെ ഒരു സമാധാനാണ്
ആഹ്
ഉം
വീട്ടിലെന്താ പച്ചക്കറി കൃഷിയും അങ്ങനത്തെ ന്തെലും ണ്ടാ
കൂടുതലൊന്നുല്ല ചെറുതായിട്ട് ഇങ്ങനെര ഇങ്ങനെ കുമ്പളം അങ്ങനെ മത്ത മുളക്
ആഹ് അധികം കൂടെ നിന്നോടുക്കാണ്ടാത്ത വെജി അങ്ങനത്തെ വെജിറ്റബിൾസ് ണ്ടാക്കി
ആഹ് ആഹ് അവിടെന്തള്ളെ?
ഇവിടെപ്പ നെലവിലും പയറുണ്ട് വെണ്ട ഇണ്ട് ചിരങ്ങയുണ്ട്
ആഹ് പയറൊക്കെ എങ്ങനെയാപ്പൊ
പയറ് ആ മീറ്റർ പയറാണ് പയർ പെട്ടെന്ന് കേടു വരാണ് അയിൻ്റെ ചെടികള് ഫസ്റ്റില് തന്നെ കായ തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ ചുരുണ്ട് കേറിങ്ങാണ്ടൊക്കെ ഒര് കേട് വന്ന് തൊടങ്ങാണ്
ആഹ അതിന്റെ എല ഇട്ക്കല്ണ്ടോ
ആഹ്‌ തളിരില എടുക്കും
ആഹ ഉപ്പേരി വെക്കുലെ
തോരൻ വെക്കും ആഹ
ആഹ
അത് പിള്ളേരൊന്നും കൂട്ടത്തില്ല എഹ്‌ ഞാന് തേങ്ങയും കാന്താരി മുളക് ചതച്ചിട്ടിട്ട് ഇങ്ങനെ തോരനാക്കി വെ അപ്പൊ നല്ല ഇഷ്ടാ എനിക്കിഷ്ടാ പിള്ളേരൊന്നും കൂട്ടത്തില്ല പയർ കൂട്ട്ണേക്കായി എനിക്കിഷ്ടം ടെ ഏലക്കാ
എലേണ് അതിന്റെ എലേണ് ടേസ്റ്റ്
ഉം അവര് കൂട്ടേ ഇലക്കറില് അവര് മത്തന്റെലാ ചിരേന്റല മുരി ങ്ങിന്റെലാ അതൊക്കെ അവര് കൂട്ടും
ആഹ ആഹ ആഹ
മോള് ഇതുപോലെ ഇല കൂട്ടത്തിന്റ അതിന്റെ വെള്ളം മാത്രം കുറച്ച് അങ്ങനെയാണെങ്കിൽ അവള് സ്വന്തായിട്ട് ചോറ് ഒക്കെ വാരികഴിക്കും
ആഹ ആഹ് ആഹ
മറ്റ്ള്ള കറികളൊന്നും അധികം ഇഷ്ടല്ല അങ്ങനെ കറി ഉപ്പേരി മാത്രേ കൂട്ടി ഉം ഉം കറിയൊന്നും ചോറില് കൂട്ടത്തി ഈ ഇലക്കറിയാണെങ്കി മാത്രം ഒഴിക്കത്തൊള്ളൂ മറ്റ് ഇള്ള കറി കൂട്ടില്ല അങ്ങനെ വെറും ചോറിലങ്ങനെ ഉപ്പേരി എന്തേലും ഒക്കെ കുഴച്ച് കഴിക്കേ ചെയ്യത്തുള്ളൂ ഉപ്പേരിം കഴിക്കത്തില്ല അവര് വല്ല ഉപ്പിലിട്ട മാങ്ങിയാ ചമ്മന്തിയോ ആഹ മുട്ടേ സോയാബീനൊക്കെ അങ്ങനെക്കെ ഉള്ളതേ കഴിക്കത്തുള്ളൂ
ഏഹ് ഓൽക്കൊക്കെ പിന്നെ അത് മതിയല്ലോ
ഉം ഉം
ഈ പറയിണ കുട്ടിയാൾക്ക് ഒന്നും പച്ചക്കറി വേണ്ട
ഇപ്പൊ ചിക്കൻ വാങ്ങി കൊടുത്താലും ഒന്നോ രണ്ടോ ദിവസം അടുപ്പിച്ചൊക്കായ അപ്പോഴും അവര് കൂട്ടത്തില്ല അത് ആ ഒരുണ്ടാക്ക്ണ സ്മെല്ല് കേട്ട് ആഹ്‌ സ്മെല്ലണ്ട് കേട്ടുംങ്ങാണ്ടാണ്ന്ന്‌ ഇണ്ടെങ്കിൽ അന്നത്തെ ദിവസം അവരോക്കെ
ഏഹ്
അങ്ങനേണ് അവിടൊക്കെ വെള്ള ആയിലേ മഴൊക്കെ പെയ്തിട്ട്
ആഹ് മഴൊക്കെ പെയ്ത് വെള്ളായിട്ടുണ്ട് അതിനൊരു ബുദ്ധിമു മറ്റേ ത് വെള്ള ഇല്ലാതെ ഇങ്ങട്ട് ഇതായിന്നല്ലോ നല്ലോണം വെള്ളം ഇല്ലാതെ ബുദ്ധിമുട്ട്
ആഹ്‌ ഇത്രാവിശ്യം നല്ല വേനൽ ഇണ്ടായിരുന്ന്ണ്
ആഹ ഇപ്പൊ പിന്നെ അത്‌ നിന്ന് തോന്ന്ണ്ട് ഇന്നലിം ഇന്നൊക്കെ നല്ല വെയിലായതു കൊണ്ട് പിന്നെ ഇനി എന്താ അവസ്ഥാവോ
ആഹ്
ഉം
തോടും പുഴ അങ്ങനെ പാടങ്ങളൊക്കെ വീടിനടുത്ത് വരുന്ന്ണ്ടോ
ഇണ്ട്
അതില് പോവാറ്ണ്ടോ
ഇല്ല ഇല്ല മദ്രസ്ക്ക് ഒക്കെ കുട്ട്യാള് മദ്രസ്ക്കൊക്കെ പോവ്മ്പോ അതിന്റെ മുന്ന് കൂടിയ പോവ അങ്ങനെ എല്ലാരും അങ്ങിട്ട് ഇതാവൂല്ല അയിമ്മെ അയിക്ക് പോവൂല
ഉം
പിന്നെ കൊ ആൾക്കാരൊക്കെ പറയേ കാച്ചാറാള് ഇണ്ട്കാണ്ട് ഒന്നും നമുക്ക് ഇപ്പൊ തന്നെ പോ ഉപയോഗിക്കാൻ പറ്റൂല ആഹ്‌
വേനൽ ടൈമിലൊക്കെ കുട്ടികളെ കൊണ്ട് ഞങ്ങള് പോകാറുണ്ട് ഇങ്ങനെ തിരുമ്പാനും അതുപോലെ കുട്ടികളെ നിന്തൽ പഠിപ്പിക്കാനും ആ ടൈമിൽ വേനൽ സമയത്ത് പോകുമ്പോ വർഷത്തില് പോവാത്തില്ല
ആഹ്‌ അപ്പൊ അത് പോയ പോയണോ
അല്ലാത്തോടെന്ന
തുടന്നെ അപ്പൊ ആ സമയത്ത് ഇ വെള്ളം ഉണ്ടാവും
അത് നമ്മളിങ്ങനെ ഒരു കെട്ടി കെട്ടി നിർത്തിയിട്ട് അവിടെ വെള്ളം ഉണ്ടാവും ആഹ്‌ ആഹ്‌ ആഹ്‌ കെട്ടി നിർ ത്യാ ഭാഗത്ത് കുറച്ച് വെള്ളം അത്യാവശ്യം വെള്ളം ഉണ്ടാവും
ഉം അപ്പൊ നൈൽ അങ്ങനെ ഏഹ് കുട്ടികൾക്കൊക്കെ ചാടാനും എന്തിനൊക്കെ പറ്റുണ്ടാവും
ആ അത് ഞമ്മള് ഉച്ചേടെ ടൈമൊക്കെ തെരഞ്ഞെടുത്തിട്ടേ പോവുള്ള വൈകിട്ടൊക്കെ പോകുമ്പളതിലൊരു ആളുകളെ അലക്കാൻ അതിനൊക്കെ വരുമ്പ ബുദ്ധിമുട്ടാകുമ്പ പിന്നാ സമയത്ത് പോകത്തില്ല
ഉം ഉം
മറ്റേ നമ്മളതിലു ചാടി കളിക്കുമ്പ വെള്ളം ചീത്തായി പോവേല്ലെ അപ്പ വേ അലക്കുന്നവർക്കൊക്കെ അത് ബുദ്ധിമുട്ടല്ലേ
അതിനാശ്രയിച്ചു വരുന്നവരാരുല്ലോ അവര് അപ്പം നമ്മളെ ഉച്ചേടെ ടൈമൊക്കെ തിരഞ്ഞെടുത്തിട്ടാണ് അങ്ങനെത്തേര് പോകാറ്
ആഹ് ആഹ് ഹലോ
ഇപ്രാവശ്യം വെക്കേഷനൊക്കെ എങ്ങനെ
വെക്കേഷനേ വച്ചാരെ ചെറിയ മോനുണ്ടായി മോൻക്ക് ഓൻ കൊണ്ടോയി കാരണം കയ്യൊ ഴ്‌ വീണെങ്ങാണ്ട് കയ്യൊടിച്ചോ
ആഹ് ആഹ്
ഏപ്രി മൂന്നാന്തിയ വീണ് എങ്ങാണ്ട് കയ്യൊടിഞ്ഞു അടെ എല്ല് രണ്ട് എല്ലൊക്കെ പൊട്ടുണ്ട്
ഏഹ്
അപ്പം പിന്നെന്നിട്ട് പുട്ടുണ്ടായിക്കൊണ്ട് പിന്നെ എയ് മെയ് ലാസ്റ്റിക്കാണ് കയിച്ചത് അപ്പാ വെക്കേഷനോ അങ്ങനങ്ങ് പോയി കഴിഞ്ഞു
ഉം വേസേനെ ഭയങ്കര ചൂടുത്ത് പുറത്തൊക്കെ പോകാനും ബുദ്ധിമുട്ടുള്ള ടൈമന്നെ ആയിരുന്നു അത്
അതാണ് ഈ പ്രാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു പിന്നെന്നാലും വയനാട് പോയി ലാസ്റ്റിക്കെ ആയപ്പക്കെ കയ്യെ മാറൻ സമയത്തായപ്പേക്ക് പിന്നെ എല്ലരമ്പട വീട്ടീന്ന് അങ്ങനെ വയനാട് പോയി
ആഹ് വണ്ടേ ട്രിപ്പ്‌
ഞൻ വൺണ്ടേ ട്രിപ്പായിട്ട് അങ്ങനെ പോയി
ഉം
അപ്പൊ പിന്നെ ഓൽക്കു സ്വിമ്മിംഗ് പൂള് കാണന്ന് പറഞ്ഞെങ്ങാണ്ട് അപ്പൊ പിന്നെങ്ങനെ പൂളു ഒടുത്തു നയന്നോ
ആഹ്
ഈ വെക്കേഷനൊക്കെ എന്നാ പിന്നെ ഞമ്മ അങ്ങനെ പോകുവൊള്ളൂ
ആഹ്
അതാണ് പിന്നെ കുട്ടികക്കും തന്നെ ഒരു അങ്ങനെ പോകുമ്പൊ ഒരു ഇതാണ് പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ എല്ലാരും ചോദിക്കുംന്ന് എറങ്ങാണ്ട്
ആഹ് എങ്ങടെ പോയി എവിടേക്ക് പോയിന്നുള്ള ചോദിക്യാ
ആഹ് അതാണ് എങ്ങ
ഇപ്പൊ കൂടുതലു ടൈം ആളുകളു വെക്കേഷനൊക്കെ ഉണ്ടാവുമ്പോ എല്ലാരും ഇങ്ങനെ പോകുന്ന ഒരു സീസൺ തന്നെന്നെ ഏതില്ലാത്തവരും വെക്കേഷൻ ടൈമിലിന്ന് പുറത്തു പോവുകാന്നുള്ളതൊരു ട്രെൻഡായി മാറിട്ട്ണ്ടാവും
അതാണ് ഇപ്പ നമ്മക്കന്നെ കൊറെ ആവുമ്പ പോയിട്ടില്ലെങ്കിൽ ഒരു കെത്യേട് അല്ലേ.
ആഹ്
ഇങ്ങള്ങ്ങട്ടും പോയില്ലേ?
ചൂടായ കാരണം എങ്ങോട്ടും പോയില്ല ഞമ്മളും അങ്ങനെ ഫാമിലി വിസിറ്റിങ്ങ് നടത്തിയുള്ളു.
ഏഹ് ആഹ് കല്ല്യാണങ്ങൾ കഴിഞ്ഞോണ്ട് ല്ലേ?
ഉം കല്യാണത്തിന്റെ ഒരു സീസൺ ആയിരുന്നു ആഹ് രണ്ട് മാസം.
ആഹ് ആഹ് ആഹ്
എല്ലാ ആഴ്ചയിലും ധാരണമായ ബന്ധു വീട്ട്ലും അടുത്ത വീട്ട്ലും നാട്ടിലും ന്നൊക്കെ പറ്യ. ട്ട് ഒരുപാട് കല്യാണങ്ങൾ ഇത്തവണ കൂടിയിട്ടുണ്ട്.
ആഹ് പൊതുവേ വെക്കേഷൻ ആകുമ്പോ ഒരു കല്യാണ സീസൺ ആണല്ലോ.
ഇപ്പത്തെ കല്യാണം പർഞ്ഞാല് മൂന്നാല് ദിവസത്തൊക്കെ വ മൈലാഞ്ചി കല്യാണം മ ഞ്ഞ കല്യാണം അങ്ങനെ ആഘോഷങ്ങളുടെ ഒരു കല്യാണാണല്ലോ ഒരു ദിവസ ഇവ്ടെയാണെങ്കി മറ്റേ ദിവസം ചെക്കൻ്റെ വീട്ടിലെ പെണ്ണിൻറെ വീട്ടിലേ അങ്ങനെ പർഞ്ഞിട്ട് ഒരാഴ്ച ഒര് കല്യാണ
അങ്ങനെ പോകു അയ്മേ ആദ്യംന്നും ഇങ്ങനെ ഇണ്ടായില്ല.
ആഹ് കാലിയ പാട്ടും ഡാൻസും മേള മാതിരി മറ്റേത് കല്യാണം എന്ന് ർഞ്ഞാ അതരു ഒറ്റ ദിവസത്തെ ഒരു പരിപാടിയായി
പരിപാടി ഉം ഉം
ഇന്ന്പ്പ അങ്ങനെയല്ലല്ലോ.
അതെ
വീട്ടിലെതാ ചെടികൾ അങ്ങൻത്തെ പ്രോ അങ്ങൻത്തെ എന്തെലും പരിപാടി ണ്ടോ?
ആഹ് ചെർതായി അങ്ങ് കൂടുതലൊന്നുംല്ല. ഇപ്പ നല്ല ഉം എന്താപ്പ മോള് ഇതേ മര്ക്ക്ന്ന് നോക്കുമ്പോണ്ട് ഇത് ഉള്ളി ചെറിയ ഉള്ളിണ്ട് കു ട്ട്ട്ട്ണ്ട് ഇത്ണ്ടാവും മൊളച്ച് വന്ന് കാൺച്ചന്ന്ട്ട്ണ്ട് അപ്പം ന്താ അട്ക്കളേന്ന് മെല്ലെ ഉള്ളി കൊണ്ടോയിക്കാണ്ട് കുഴിച്ചിട്ടക്കാണ്.
ഏഹ്
എന്നിട്ട്ണ്ടാവും മൊളക്കെ വന്ന് എലളാക്കെ വന്ന്ട്ട്ണ്ട് അപ്പോളാണ് കാൺച്ചര്ന്നത്. പൂക്കങ്ങനെ ഷ്ടാ.
ആഹ് ഇപ്പഴത്തെ കുട്ട്യളക്കെ പൊർത്തറങ്ങി കിട്ടാനാ പ്രയാസം. എല്ലാരേ ഫോണിലിലിരിക്കാരം കൂടുതൽ ടി വി വീട്ടിൽ ടി വി ണ്ടെങ്കിൽ പോലും അവർക്ക് അത് വേണ്ട ഫോണേ വേണ്ടത്.
അതാണേ ഫോണാ വാണ്ടത് ടി വി ണ്ടെങ്കി ഓൽക്ക് ഫോണാ വാണ്ടത്.
ആഹ്
ന്ന ശരിട്ടോ.
ആഹ് ആഹ് ശരി
അതെ